ഹലോ ഹലോ
ആഹ് ഹലോ കേൾ കേൾക്കുണോ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് ആഹ് ഹലോ ആഹ് ആഹ്
ആഹ് എന്താ പണി
ഒന്നൂല്ല ഇവിടെ ഇരിക്കണ് ണ്ട്
ഏഹ് ചായൊടിച്ചോ
ആഹ് ഇല്ല ചായൊടിച്ചിട്ടില്ല
ഓഹ്
ഉം
സുഖായിട്ടിരുത്തുന്ന
ആഹ് ആഹ്
ഇഷ്ടപ്പട്ട ഫുഡൊക്കെന്താ
എന്തായിരുന്നു ഫുഡ്
ഏ ഹലോ
ഇഷ്ടപ്പെട്ട ഫുഡോ
ആ
ഇഷ്ടപ്പെട്ട ഫുഡോ മന്തി മന്തി
ആഹ് അത് പുറത്തുമേന്നന്ന് വാങ്ങണതാവും ഹലോ
ആഹ് ആഹ്
കേൾക്കണില്ലേ
ഞ ആഹ് ആഹ് മന്തി മന്തിയാണ് ഇഷ്ടം
ആഹ് അത് നമ്മൾ ഉണ്ടാക്കണതോ പുറമേത്തോ
പുറമേ നണ്ടരാണ് കൂടുതല ഇഷം നമ്മളെണ്ടാ ക്കുന്നത്. അത്ര പുറത്തന്ന് കൊണ്ടാരുന്ന ഇതിനായിട്ട് വേറൊരു രുചിയാ ആഹ് പുറത്തനിന്ന് കൊണ്ടോരണ നമ്മള ഇവിടെ വെക്കണായിട്ട് വേറൊരു രുചിയല്ല
ആഹ് ആഹ്
ഉം ഇന്ന്എന്തേനി ഫുഡ് ചായ കുടിച്ചിട്ടിലെ ഉച്ചക്ക് എന്തേനി ഫുഡ്
ഉച്ചക്ക്ന്ന് ബീഫ് ഉണ്ടായിരുന്നു
ഉം
നിങ്ങൾക്ക് എന്തേ
ഇവിടെ മീന് മീൻ തീര
പിരെ
ചീരത്തോരൻ മീന്
ആഹ് പിന്നെ എവിടെയെങ്കിലും യാത്ര പോകാറുണ്ടോ
യാത്ര കുറച്ച് മുമ്പ് പോയന് ഊട്ടിയില് പോയന്
ഓ എങ്ങനെുണ്ട് തണുപ്പുണ്ടായിനിടെ
ഉം അന്നപ്പോ അല്ല തണുപ്പുള്ള ടൈമിലന് പോയിരുന്നത്
ആഹ്
ഡിസംബറില്
ആഹ്
അന്ന് അന്ന് നല്ല തണുപ്പായിരുന്നു നല്ല കോട ഉണ്ടായിരുന്നു ഇവിടെ
അവിടെ നിന്നോ
ഉം ഒഡീസ സ്റ്റൻന്നായിന്നോ
ഏഹ്‌ റോമടക്ക ഫാമിലി ഫാമിലി ട്രിപ്പ് ആയിട്ട് അതാണോ നിങ്ങളുടെ ഫാമിലി മാത്രം ആയിട്ടാണോ
ഞങ്ങള് ഫാമിലി ഫ്രണ്ട്സള് ഓരോ
ആഹ് ഓഹ്‌
ഹസ്ബൻറിന്റെ ഫ്രണ്ട്സി ഫാമിലിന്റെ
ആഹ് ആഹ്
ആഹ് വര ഞങ്ങള് നാലല് പേര് ട്രാവലറിലായിന് പോയിറ്റേ അവിടെ റിസോർട്ട് എടുത്തിരുന്നു ഒരു ദിവസം താമസിച്ചു
ആഹ്
പിന്നെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയി രണ്ടു ദിവസമായിട്ട് അവിടെ എല്ലായിടത്തും കണ്ടു
കണ്ടോ
ഉം രാത്രി അങ്ങനെ എവിടാ
അവിടെ ഊട്ടിലെ
അന്ന് ഇല്ലായിന്നോ
ആഹ്
ഞങ്ങളെ അന്ന് രാത്രി അവിടെ അവിടെന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിച്ചു നെയ്ച്ചോറ് നെയ്ച്ചോറും ചിക്കൻ കറിയും അവിടെ കിച്ചൺ ണ്ടേ മേലെ ര മൂന്ന് ബെഡ്റൂമെ താഴെ രണ്ട് ബെഡ്റൂം
ആഹ്
അത് നാലു പേരുണ്ടായിരുന്നു അപ്പൊ എല്ലാരും എല്ലാരും ഓരോ റൂമുകളൊക്കെ ഉണ്ടായിന്നു
ആഹ്‌
കിച്ചൺ ഉണ്ടായിരുന്നു ഗ്യാസ് ഉണ്ട് ഞങൾ അവിടെ വച്ച്
അപ്പൊ സാധനം നമ്മള് കൊണ്ടുപോവാ
സാധനങ്ങൾ ഞങ്ങള് ഊട്ടിയിലെ ഷോപ്പിനിന്ന് അവിടുന്ന് വാങ്ങി ടൈ ണുന്ന്
ആഹ്‌ ആഹ്‌
എല്ലാം വാങ്ങി വാങ്ങിക്കാണ്ട് അവിടുന്ന് കുക്കറും പ പാത്രങ്ങളൊക്കെ ഞങൾ കൊണ്ടുപോയിരുന്നു ഇവിടുന്ന്
ആഹ്
ഇല്ല പ്ലാസ്റ്റിക് അവിടെ പാടില്ല അതുകൊണ്ട് ഞങ്ങള് ഇവിടുന്ന് പ്ലേറ്റും ഗ്ലാസും വെള്ളവും എല്ലാം കൊണ്ടയിരുന്നു
ഓഹ്‌
എന്നിട്ട് അവിടുന്ന് അവിടുന്ന് സാധനങ്ങ അവിടുന്ന് വാങ്ങിക്കാണ്ട് ഞങ്ങള് ഗ്യാസില് ചോറ് വെച്ചു കറി ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കി അവിടുന്ന് കഴിച്ചു പിന്നേ ഒരു ദിവസം അവിടെ നിന്നു പക്ഷെ അവിടെ ഫാനിന്റെ ഒന്നും ആവശ്യംല്ല ഫാനൊന്നുംല്ല
ആഹ്
നല്ല തണുപ്പായിരുന്നു റൂമില് വരെ എന്തൊരു തണുപ്പായിരുന്നു
ആഹ്
തണുത്തിട്ട് അവിടെ നിക്കാൻ വരെ കഴിയൂല്ല അത്രർക്കും തണുപ്പായിരുന്ന് നന്നെ അന്ന് നല്ല തണുപ്പായിരുന്നു
ആഹ്
പിന്ന രാവിലെ ഞങ്ങള് രാത്രി അവിടെ നിന്നു രാവിലെ അതേപോലെ കുളിക്കൻ വെള്ളമൊക്കാ ഈറ്റർ ചൂടുവെള്ളം വേണ്ടവരും തണു വെള്ളം കൊണ്ട് ഒന്നിനുംകഴിയൂല അവിടെ
ആ
പിന്നത് രാവില ഞങ്ങള് പിന്നെ ഭക്ഷണം കഴിക്കാന് ടൗണ് അവര് ടൗണക്ക് ഇങ്ങനെ നടന്ന പോയപ്പോള്
ആഹ്
അവിടെ ഒരു കട കണ്ടു ഒരു ഷോപ്പ് അപ്പ ആ ഇട്ടലി അഞ്ച് രൂപക്ക് നാല് നാല് ഇഡലി കൊടുക്കണണ്ടായിരുന്ന ഒരു ഷോപ്പുണ്ട് ഗവൺമെന്റ് ഇല ഷോപ്പാണ് ആഹ് കറിയുണ്ട് സാമ്പാറും ഉണ്ട് കഷ്ണങ്ങളൊന്നുംല്ലെങ്കിലും പരിപ്പ് ഇങ്ങനെ പരിപ്പായിട്ട് ഇങ്ങനെ വെള്ളം പോലൊയിട്ട് കറിുണ്ടായിരുന്നു നല്ല വലിയ ഇഡലി കിട്ടും ഞങ്ങള അങ്ങോട്ട് പോയി ടൗണൊക്കെ യിലെ ടൗണിലെ അവിടെ ആായിരുന്നു ഞങ്ങ ൾ അങ്ങോട്ട് വ വണ്ടിയില് പോയിട്ട് ഫുഡ്‌ അവിടുന്ന് കഴിച്ചു
ഓ
അവിടെ ന്നിന്നിട്ടാണ് ങ്ങനെ കഴിക്കല്
ആഹ് ഏ
നിന്നിട്ട് ടേബിള് ണ്ട് ആ ടേബിള്മേ ഇര്ന്നിട്ട് ഒര്പാട് പേര്ണ്ട് എല്ലാരും കഴിച്ച്കാണ്ട് ങ്ങനെ പാത്രം അവിടെ വെച്ചിട്ട്ങ്ങനെ കഴ്ച്ചഴ്ഞ്കാണ്ട് പാത്രം അവ്ടെ വെച്ചിട്ട് പോവും
ആഹ്
സ്ത്രീകളെര്ന്നു അവിടെ ഫുഡ് ണ്ടാക്കിയിരുന്നത് ഞമ്മക്ക് കാണ ണ്ടാക് ണത്
ആഹ്
വല്ല്യെ ട്ടി ചെമ്പൊക്കെ വെച്ചിട്ടൊര് ഫുഡ് ണ്ടാക്ക്‌ണേ കാണാ
ആഹ്
ഞങ്ങള് ഇഷ്ടം പോലെ കഴിച്ചിരുന്നു പിന്നെ ഞങ്ങള് പിന്ന റൂമ്ക്കെന്നെ പോയ അവിട്ന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേറെ സ്ഥലം കാണാം പോയി പിന്നെ ബോട്ടാണി ഗാർഡനി ല്ലേ
ആഹ് ആഹ് ആഹ്
ആഹ് അവ്ടെ കാണാൻ പോയി അവ്ടെ രാവിലെ ഞങ്ങൾ കെറി പത്ത് മ പതിനൊന്ന് മണിക്ക് അവ്ടെ കെറി
ആഹ്
ഫുള്ളായ്ട്ട് ഉച്ച വരെന്നെ അവ്ടെ ഫുള്ളായിട്ട് കണ്ടു എത്ര കണ്ടാലും മതി വെരൂല ഇങ്ങള് പോയ്ക്ക്‌ണാ
കൈ പോയി എന്നിട്ട്
ആഹ് ഒര് പാട് ഫോട്ടോസൊക്കെ ട്ത്ത്
ആഹ്
ഇവടെ എത്ര കണ്ടാലും പിന്നെ തീരുലല്ലോ
ആഹ് തീരൂല ഞമ്മള് കൊയ്ങ്ങുന്നേ ണ്ടാവുള്ളു.
ഉം പിന്ന ഞങ്ങള് ഏ ഉച്ചക്കെക്ക്‌ള്ള ഫുഡ് ഞങ്ങള് വെച്ച്കാണ്ടാ കൊണ്ടേയ്ര്ന്നത് അവ്ട്ന്ന് രാവിലെ നെയ്‌ചൊറെന്നെ അങ്ങനെ കറിതും ണ്ടാക്കിക്കാണ്ട് വെച്ച് കൊണ്ടോയി.
ആഹ് ആഹ്
ഉച്ചക്ക് അവ്ടെ ബോട്ടാണി ഗാർഡിലോര് സ്ഥലത്ത്ര്ന്ന് കാണ്ട് കഴിച്ചു. ഭക്ഷണം കഴി ഞാൻ പിന്നെ വണ്ടില് പോയി വണ്ടില് പോയിട്ട് പിന്നെ ആഹ് ആഹ് ട്രാവലറ്
ആഹ് ആഹ്
എന്നിട്ട് പിന്നെ പോയി പിന്നെ തേക്കി തേക്ക് പോലത്തോര് സ്ഥലംണ്ടല്ലോ വെള്ള ത്ത്‌ ന്റെക്കെ പോഴ പോലൊക്കെണ്ട്
ആഹ് ആഹ്
ആഹ് അവ്ടെ ലാസ്റ്റ് അവ്ടെ എറ്ങ്ങി
ആഹ്
അവ്ടെ കുതിരൻ കുതിരൊക്കെ ണ്ട് കുതിരപ്പോറ്ത്തൊക്കെ കേറി. ട്ടികളും ഞങ്ങളെല്ലാരും കേറി
ഏ
പിന്നെ ഓരോര്ത്തര് കല്യാണത്തിന്റെക്കെ ഫോട്ടോഷൂട്ടോ ഒക്കെ ണ്ടേര്ന്നു അതൊക്കെ കണ്ടു.
ആഹ് കൊറേ ഫോട്ടോസൊക്കെ ടുത്തു ഒരുപാട് പേരൊക്കെ ഫോട്ടോസും വീഡിയോ ക്കെ എട്ക്ണ് ണ്ട് കുതിരപ്പോറ്ത്തൊക്കെ കേറ്ണ്ണ്ട്
ഏ
പിന്നെ അവിട്ന്ന് കേറി പിന്നെ അവിടെന്ന് പോന്നു പിന്നെ അവിടെ വേറെ സ്ഥലം കാണാനില്ലാറ്ഞ്ഞു അഞ്ചുമണിയമ്പോത്തന്നെ അവിടെ അടക്കുന്നറഞ്ഞപ്പോ പിന്നെ വേഗവടവിന്ന് പോന്നു.
രാത്രിങ്ങള് ഹോട്ടൽ കേറി മന്തി ഹോട്ടൽ കേറി ഫുഡ് കയിച്ചു. അൺലിമിറ്റട് മന്തില്ലേ?
ആഹ്
ആ അത് കയിച്ചു പിന്നരാത്രി
ആഹ് ആ
രാത്രി ആയപ്പോത്തന് വീട്ടിലെത്തി നിങ്ങളെവിടെ പോയിനാ
ആഹ് പോയിന്
എവ്ടാ
അവിടെല്ലൊട്ത്തും ഒരുവിധ സ്ഥലത്തൊക്കെ പോയിക്ണ്
ആഹ്
ഇങ്ങള് ഇങ്ങട്ട് സംസാരിച്ചോളിട്ടോ എൻക്ക് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യയായിപോയിണ്
ഹ്‌ഹിയേ
അതാ ഞാൻ ആ ന്നറിണ
മ്
എന്നിട്ടേ എപ്പഴാപിന്നെ തിരിച്ചെത്തിയേ
ഏഹ്
എപ്പളാ തിരിച്ചെത്തിയേ
തിരിച്ച് രാത്രി ഒരു മണിയായ്ക്കണ് ഒരു മണിയിക്ക്ണ് പ്പോ തിരിച്ചെത്തിയപ്പോള്
ആഹ്
ഇഞ്ഞും പോണന്നുണ്ട് ഊട്ടിയിലല്ലേ വേറെ സ്ഥലത്തൊക്കെ പോണന്നുണ്ട്.
ആഹ് ഒരിക്ക പോയാപിന്നും പോകാൻ തോന്നു.
ആഹ് ഊട്ടില് പഷെ തണുപ്പോണ്ട് ഭയങ്കര തൺപ്പാണ് എനിക്കൊന്നു തൺപ്പ്പറ്റുന്നില്ല അതെ
ആഹ്
ഞങ്ങളന്ന് പോയിന ടൈമില് നല്ല നല്ല തൺപ്പുള്ള സമയത്തേയരുന്നു
ആഹ്
ചൂട്കാല ചൂടുള്ള ടൈമില് പോണം അപ്പളാണ് രസു
ആഹ്
അപ്പത്ര തണുപ്പ് തോന്നൂല ഞങ്ങള് പോയന്ന് ഭയങ്കര തണുപ്പേരുന്നു
ആഹ് ആ ഇങ്ങൻത്തെ യാത്രകളൊക്കെ പോകുമ്പോള് രെസുണ്ടാവു
ആഹ് ആഹ്
ചായുടിച്ചോ
ഇല്ലാ
ഏഹ് ഏഹ് സുഖായിട്ടക്കരിക്കന്നാ അഹ് പറ്റൂലാ
ഏഹ്
പിന്നെ
പിന്നെ ആഹ് ഉം ഉം ഇവിടൊരു ഉത്സവണ്ടേരുന്നു
ഓഹ്
ഉം വേ വല്യോർഫെസ്റ്റ്റിയും
ഏഹ്
ആനണ്ടേര്ന്നോ പിന്നെ ഒട്ടകണ്ടേര്ന്നോ
ന്നാ ഓക്കെട്ടോ
ആഹ്
മശെ